ഇപ്പ ക കട്ടായി പോയി ന്തോന്നുന്നു
ആ രാവിലെപ്പയാ എണീക്കാറ്
രാവിലെ അഞ്ചര ആറു മണിയൊക്കെയാവും അഞ്ചരാവും
വീട്ടില് ജോലിയൊക്കെ വേഗം തീരോ
ഓ രാവിലെ ഒരാള് മദ്രസിൽ മൂ മോക്ക് ആറര ആവുമ്പത്തിന് മദ്രസിൽ എത്തണം പിന്നെ മോക്ക് സ്കൂളിലേക് ചോറും തൊക്കെ കൊണ്ടോണ്ടിയോണ്ട് രാവിൽത്തെ നാസ്ത്തയും ചോറ് കറി ഒക്കെ എല്ലാ ഒപ്പരങ്ങാക്കും
അപ്പൊ പിന്നെ വൈകിട്ട് പിന്നെ വെക്ക ആ പിന്നെ വൈ ഇട്ടിട്ട് ചോറ് വേണ്ടല്ലോ ലേ
പിന്നെ വൈകിട്ടിട്ട്‌ വൈന്നേരത്ത് ചായക്ക് എന്തെങ്കിലും ചെറിയ കടി എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ അത് കഴിച്ച ചെലപ്പോ ഞങ്ങള് കുട്ടികള് ഞാനൊക്കെ തന്നെയാണെങ്കിൽ രാത്രി ഫുട് വാണ്ട എല്ലാം കാര്യ ഇൻ എന്ങ്കിലോ രാത്രിയെന്താ ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലൊക്കാവും ഇന്നാ പിന്നെ പത്തലാണാ ക്യെ
പത്തലോ
ഉം
അതെന്താണ് പത്തല് പറഞ്ഞ
നമ്മള് ഈ അരീന്ന് ങ്ങളന്നാ പറയാ പത്തിരിയോ
പത്തിരി
പത്തല് നമ്മള് ഈ മറ്റേ ചോറ് വെക്കുന്ന അരി ഇല്ലേ
ആ അതല്ല ഞങ്ങള പ ആ കണ്ണൂർ പത്തല് പറീണ
ആ അതെന്നെ അതെന്നെ
ആ ആ ഞങ്ങളെ പത്തിരി പച്ചരിപ്പൊടിയാണല്ലോ പ ചെരിപ്പൊടി കുതിർത്ത് പൊടിച്ചണതന്നെ
ആ ആ അത് വയങ്കര ഇഷ്ടാണ് പക്ഷെ ഇണ്ടാക്കാൻ മടിയ വയ ഭയങ്കര എടങ്ങറല്ലേ
അതൊന്നുംല്ല ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇണ്ടാക്കാറ് ഇവിടെ ഞാൻ രാവിലെ നല് നല്ല ഫുഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ ഞാൻ ഉണ്ടാക്കുള്ളു പൊറാട്ടൊന്നും ഇൻ്റെ മ മക്കൾക്ക് കൊടുക്കലേ ഇല്ല.
എന്താങ്ങള് രാവിലെ ഉണ്ടാക്ക
രാവിലെ പത്തിരി ഇണ്ടാക്കും നൂൽ ഇടിയപ്പം നൂൽപുട്ട് അറിയും ഇടിയപ്പം ചപ്പാത്തി പൂരി പൂരിയന്നെ ആട്ടപ്പൊടി വെച്ചിട് ഇണ്ടാക്കൊള്ളൂ മൈദ ഒന്നും വെച്ച് ഇണ്ടാക്കുല
ആ ആ
പിന്നെ ഇഡ്ലി ഉണ്ടാക്കും ഞമ്മളെ സാധാ ക അ ഞ പക്കത്ത് ആ ഫുഡ് ഒപ്പിക്കലൊന്നും ഇഷ്ടമല്ല നല്ല ഫുഡ് കഴിക്കണം മക്കൾക്കും ഇനൊക്കെ നല്ല കറിയും വേണം കടലൊെ
വറി ഇണ്ടാക്കാ
കടലക്കറി ഉണ്ടാക്കും മീൻകറി ഉണ്ടാക്കും ചട്നി പിന്നെ ഇ
ആഹ് ആ ദോശ ഭയങ്കര ഇഷ്ട മറ്റേ ഒയുന്നിന്റെ ദോശയില്ലേ
ആഹ അതാദ്യൊക്കെ ഓന്ണ്ടാക്കുമ്പോ ചട്ടീലൊട്ടി പിടിക്കലന് പിന്നെ ഇണ്ടാക്കിണ്ടാ ഒക്കെയാണ്ട് ഇപ്പം നല്ല എങ്ങനെയും ചൂടും നല്ല ഉഷാറായി കിട്ടും
ആ അപ്പൊ നോൺ സ്റ്റിക്കിന്റെ മറ്റേ പ കല്ലില്ലേ അത് എണ്ണ വരത്താണ്ട് അതില നല്ല ഇതായിട്ട് കിട്ട തല്ല മസാല ദോശംല്ലേ
ആ ഞങ്ങള് പിന്നെ മറ്റേ നമ്മള സാധാ ഇ ദോശക്കല്ലില്ലേ ഉ അതില ചുട ഓട്ടട ചുടും
ആഹ
അങ്ങനെ ഒപ്പിക്കൽ കടി രാവിലെ ഉണ്ടാക്കാറന്നില്ല
അല്ലെ അങ്ങെ നമ്മള രാവിലത്തെ നാസ്ത നിർബന്ധമാണ് ഇനിയിപ്പ കുട്ടിയൊക്കെ രാവിലെ അത്ര നിർബന്ധം ഇല്ലെങ്കിൽ മാത്രമേ ഒവാ
ആ പിന്നെ ഇവിടെ ഉമ്മാക്ക് നിർബന്ധാണ് അങ്ങനെയല്ല അമ്മാക്കും പിന്നെ കാലഘട്ട ഉമാരാ അവർക്കത്തെ ഭക്ഷണം ഒന്ന് കഴിക്കണത് കട്ടില്ലര് ആ ഭക്ഷണേ പിന്നെ കോഴസം രാാഗിയൊക്കെല്ലേ അപ്പൊ പിന്നെ അമ്മാക്ക് വിശപ്പ് മാറൂല അവൻകൂടി ഒഴിവാക്കിയാലേ
ആഹ ആ അങ്ങന ഒരുപാട് ഗളിക കഴിക്കാനുള്ളല്ലേ
ആഹ് കുടി
നിങ്ങള് ഈ കപ്പയൊന്നും ഉണ്ടാക്കല്ലോ
ആ കപ്പൊക്കെ ഞങ്ങള് വൈകിട്ട ഇണ്ടാക്ക സ്കൂളൊക്കെ വിട്ടന്നിട്ട് മക്കക്ക് കാന്താരി ചമ്മന്തിക്കെ ചെറിയ ഉള്ളിയും കാന്താരിയും പുളിയൊക്കെ ഇട്ടൊ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയ നല്ല ഇഷ്ടാ
കട്ടൻ ചായല്ലെ ങ്ങനെ റീൽസ് കാണല്ലേത് നമ്മളീ എറച്ചിട്ടിട്ട് വെക്കും കപ്പ ബിരിയാണി നല്ല ആഹ ആഹ ഇറച്ചിക്കെട്ട് കപ്പ ബിരിയാണി പോലെ
അല്ലെ ബീഫല്ലേ ചെറ്ക്ക്ക
സബീ
അത് ഞാൻ ണ്ടാക്കിയോക്കീട്ടില്ല പക്ഷെ ഞങ്ങള് എല് എല്ലൊക്കെ ബീഫിന്റെ എല്ല് വാങ്ങിയാണ്ട്
ആഹ നെയ്യല്ലേ ആ അങ്ങനത്തെ പാട ആഹ
പാട്്സ് എന്ന് പറയും ആ അതൊക്കെ വാങ്ങിയാ അങ്ങനെ വെക്കലുണ്ട്
ആഹ ആഹ
മറ്റേ പാൽക്കപ്പ പോലെ മക്കലുണ്ട് തേങ്ങാ പാല
ആഹ പാൽക്കപ്പ
കപ്പക്കെ പിന്നെ ഞങ്ങള ഇവിടെ വീട്ട്ന്ന്ണ്ടാക്കാ ക്കാറുണ്ട്
ആ എന്റെ ചെറിയ ബ്രദറിന് പാൽക്കപ്പയും ഏ ഇരച്ചി വരട്ടും നല്ല ഇഷ്ട ആ അവന് വേണ്ടീട്ട് ഞൻ എടക്ക് ഇണ്ടാക്കി കൊട്ക്കും
ഏ ഇവടെ ഇല്ല ആൾ
ആളില്ല ബാംഗ്ലൂര് ഇല്ല വിദേശത്തെയ്നു ഇപ്പം ബാംഗ്ലൂരാ
ആ ആ ഇവടെ ഞങ്ങൾ ഇന്റെ ഭർത്താവ് അത്യാവശ്യം കൃഷിയൊ ക്കെ ചെയ്യ്ണ ആളാണ് ആൾക്കാദ്യം കച്ചോടൊക്കെ എയ്നി പിന്നെ കച്ചോടൊക്കെ ആൾക്കാര് കടം വാങ്ങിച്ചിട്ട് ഞങ്ങളെ നാട്ടിലെന്നെയ്നി കച്ചോടം പിന്നെ അതൊക്കെ ഒഴിവാക്കി ഇപ്പോ അവരെ പെങ്ങളെ മോന്റെ കൂടെ തേപ്പിന്റെ പണിക്ക് ഹെൽപ്പറായി പോവലാ
ആ ആ
അപ്പ കടെക്ക് അധികം ഞങ്ങളെ വീട്ടിൽ കെറേ പച്ചക്കറികളൊക്കെ ഇണ്ടാക്കും സ്റ്റേഷനറിന്റെ കടായായിരുന്നു എല്ലതും ഇണ്ടായിരുന്നു
ആ
പിന്നെ ഇവിടെ നാ ഇതിന്റെ കുറുക്കന്റെ പന്നിന്റിം ശല്യം ഒക്കെ ഇണ്ട്
ആ ആ
അപ്പ എന്തെ കൃഷിയൊക്കെ ഇണ്ടാക്കിയാ നശിപ്പിക്കും ചെയ്യും
വേഗം നശ്
ഉം പന്നികൾ നല്ലോണം ഇണ്ട് പന്നി കപ്പ ഒക്കെ നല്ലോണം കുത്തി മറച്ചിട്ട് കേങ്ങൊക്കെ പൊർത്ത്ക്ക് വൽച്ചിട്ട് പോവും
പന്നിയോ ആ അമ്മൾ പിന്നെ അമ്മക്ക് അയിൻ അങ്ങനെ ഇങ്ങോട്ട് അങ്ങൻത്തെതി മൃഗങ്ങളെ ഒന്നും ശല്യ ഒന്നും
ഉം ഞങ്ങൾ അയിൻ ഇവട്ക്ക് ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട പ്രദേശാണ്
ആ നമ്മക്ക് ഇവടെ കോഴിനൊന്നും വളർത്താൻ പറ്റൂലാ കോഴി ക്കെലൊക്കെ വളർത്തിയാ ഇഷ്ടം പോലെ നായ്ക്കൾ ഇണ്ടാവും
ആ ഇവടെ കുറുക്കന്മാരുണ്ടാവും കുർക്കാ ഇന്റെ നാട്ടിലൊന്നും ഞാൻ ക ഇവടെ വന്നാരെയാണ് കുറുക്കന്മാരൊക്കെ കാണണെ മറ്റേ ചിത്രങ്ങൾളും കഥകൾ ഒക്കെ കണ്ടിട്ട് ഒള്ളെയിനി
കുറുക്കനെ ഞാനും കണ്ടീല്ല
എങ്ങനെ
ഈ കുറക്കന്മാരും നായ്ക്കളും ഒന്നല്ലേ
അല്ലല്ല കുറുക്കൻ വേറെയാണ് നായ വേറെയാണ്
ആ
കുർക്കന്റെ മൊഖൊക്കെ ഒരു പരന്ന് കൂർത്ത്ട്ടാണ്
ആ ന്നാ മം ഞാൻ കണ്ടിട്ടില്ല
ഉം കുറുക്കനെ കാട്ടുപ്രദേശത്തൊക്കെ ഇണ്ടാവൊള്ളു ആ ഉടനെ ഞാൻ ആദ്യ ആയിട്ട് കാണാ ഞാൻ ആകെ ഷോക്കായി പോയി ഞങ്ങൾ നല്ല ടൗൺന്ന് വന്നതെയ്നി ഞാന് കല്യാണം കഴിച്ചത് ഒര് ഉൾപ്രദേശത്ത്ക്കാണ്
ആ ആ
ആ ഭർത്താവ് പർണ് ഇതാണ് കുറുക്കൻ പർണ് ബാങ്ക് കൊട്ക്കുമ്പം ഭയങ്കര സൗണ്ട് ഇണ്ടാ ക്കല് മുറ്റത്ത്ന്ന്
ആ ആ
ളാ പർണത് ഇങ്ങട്ട് കുർക്കൻന്ന് ഞങ്ങളും കണ്ട് ട്ടില്ലേ ഞാനും കണ്ട്ട്ട് ഇല്ലേനി ഇവടെ വന്നപ്പോളാ കുറുക്കനെ കാൺണെ ഇവടെ മൈലൊക്കെ വെരും എടക്ക്
ആ മയിലൊക്കെ ആ ഞങ്ങളെ ഭാഗത്തു അങ്ങനെ മയിൽ എടക്ക് കാണാ
മയിലും ഇണ്ട് മറ്റേ കൊരങ്ങന്മാര്
ഔ കൊരങ്ങന്മാര്ത് പറയെണ്ട നമ്മൾ ഫുഡൊക്കെ വെച്ചാൽ ഫുഡൊക്കെ പാ ത്രത്തോടെ കൊണ്ടൊവും അയ് എന്റെ കസിന്റെ വീട്ടിൽ അങ്ങനെയ്നു വയനാട്ടിലാ അവള് ഫുഡൊക്കെ വെച്ചിട്ട് കുളിക്കാനൊ ആ കുളി കുളിക്കാൻ പോയല് കുളിയെല്ലം കഴിഞ്ഞ് നിസ് ക്കാരൊക്കെ കഴിഞ്ഞ് വന്നോക്കിയ ചോറും കറീന്റെ പാത്രം പോലുണ്ടാവല കുടുക്ക പാലെടുത്ത് കൊണ്ടോയിട്ട് കാപ്പി മരണ്ട് അയിന്റെ മുളിൽ വെച്ചിട്ട് ആ കാപ്പി ആ കാപ്പി മുകളിൽ വെച്ചിട്ട് കഴിക്കുന്നുണ്ട് ഇവര് വരുമ്പോ ഇവർ ഒന്നുംണ്ടാവുല കഴിക്കാന് ഒരു സാ നോക്കുല വാതിലടിച്ച്ല് ഓട് പൊന്തിച് ഓടൊക്കെടുത്ത് മാറ്റിര്ക്കു പിന്നെ ഓട് വന്തിച്ചിട്ട് ഇറങ്ങോ വില ഇപ്പറിണമാരി ശരീരം കൊണ്ട് ഡോറിലൊക്ക പ്പഴുണ്ടാ ഇങ്ങനെ ഇത് അത് എല്ലം. മ് അങ്ങനെ അത്‌ ഓളെപ്പളുന്ദേൻ ചോറൊക്കെടുത്ത് പോ ഇങ്ങനെ ഒരു ആൾമറപോൽതൊരു ശയ് ന്റെ ഷോകേസ് അയിൽ വെക്കല അന്നുപോയാൽ പിന്നെ ചോർണ്ടാവ് ല
ഏയ് ഇബടെ തൊടിയിലൂടൊക്കെ പോവുള്ളൂ ഞങ്ങളെ വീട്ടക്കൊന്നും വരൂല. എപ്പഴന്നും കാണൂർ കാണൂലട്ടോ. ചിലപ്പോ അവിടംവിടൊക്കയിട്ട് ഇട്ക്ക ഇങ്ങനെ വരുന്നാ. ഞങ്ങളവ്ടെക്കെ ന് നല്ല പന്താ തൊടികള് നല്ലോണംണ്ട് ഓരോ വീ പെരക്കപ്പൊ വീടുകള കൊറവാണ്.
കൃഷി ആ കൃഷി ചെയ്യാനൊക്കെ നല്ല സുഖയ്ക്കും ലെ. വീടൊന്നുംല്ല ക്ക
ക്ക്‌ണത്ണ്ട് മഴക്കാലയാ ഇൻ കാട് പിടിച്ച് കെടക്കും. പിന്നെ ഞങ്ങള വീടിന്റെ ബാക്കിലൊക്കെ അടക്കാ കമ്പനിയാണ്. അവ്ടെ അമികള് ഒരു നൂറ് ഫാമിലൊക്കെ വന്ന്ണ്.
ആ.
അവരഞ്ചു വർഷക്കായി അവ്ടെ അവ്ടെ മുതലാളി അവരവിടെ പോയി കൊണ്ടന്നതോടെണ് ഫാമിലിയിട്ട് ഇവിടൊ താമസിക്ക്‌ണ്. അടക്ക പൊളിക്കല് അടക്ക വാരല്. അടക്ക ഉണക്കല അതൊക്കൊരെ ജോലിയാ. ഞമ്മളെ മലയാളികളെ കൊണ്ടങ്ങനെ എടുപ്പിക്കുല കാരണം മലയാളികൾക്ക് കൂലി കൂടുതലാന്ന
ഇവര്ക്ക് കൂലി ആ ഇവര് ആസാമികളാണ്. ബംഗാളിയല്ല ബംഗാളി റിഞ്ഞാ അവൽ ദേഷ്യപ്പെടും. ബംഗാളിന്ന് പറഞ്ഞാലേ ആസ് അസാം അസാം ആറേങ്ങളോട് ദേഷ്യാണ് കേൾക്ക്‌ണ.
ആഹ അവർക്കിന്നെ പൈസന്റെ പ്രശ്നല്ലല്ലല്ലോ ജോലി എങ്ങനെ
മ് ആദ്യൊക്കെ അവര് ഞങ്ങളെ വീട്ടിലൊക്കെ വന്നി് ഡ്രസ്സൊക്കെ ചോയ്ക്കാര്ന്നു ഇപ്പൊ നമ്മളെല്ലാറേ റിച് യിണ് അവര് അവർക്കല്ല പൈസം എന്നും ജോലിയാണ് മലയാളികളെക്കാളും ജോലി
ആ
ആ. ഞങ്ങളെ ഇതിലൂടൊക്കെ ഈ റോഡിലൂടെ ഓരോ വാഹനങ്ങളോരോന്ന് വിൽക്കാൻ വരുല്ലോ. ഫ്രൂട്സ് ഡ്രസ്സക്കെ അവര് നേരെ അതെന്തക്കാണ് കയറല
അത
ആഹ